ആഹ് എന്തൊക്കാല സുഖം തന്നെ
ആഹ് സുഖം തന്നെ
പണിയൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല മക്കള് സ്കൂള് പോയിട്ടെള്ളു മക്കൾ സ്കൂളിൽ പോയിട്ട് വേണം എടുക്കാന് ഒരു വിധൊക്കെ ഓര് പോകുമ്പോത്തന്നെ കഴിച്ചു എന്നാല് ഇണ്ടാവും നമ്മക്ക് എടുക്കാന്
അയ് ശരി പോയി കഴിഞ്ഞാലാണ് പണി ജാസ്തി ഉണ്ടാവുക പക്ഷെ പോണ സമയത്ത് ഇതെല്ലാം കൊണ്ടു പോകുവോ
ഇല്ല കൊണ്ടുപോവില്ല സ്കൂള്ന്ന് വാങ്ങും
വാങ്ങൂലേ അതൊരു ഭാഗ്യായി അതിനെ കൊണ്ട് ആ പണിയെടുക്കണ്ടല്ലോ പോകുമ്പോൾത്തേക്ക് കൊറച്ച് തിന്നാ കൊടുത്താ മതിയല്ലോ
ആഹ് അല്ല കൂട്ടാൻ കൊടുത്തേക്കണം എന്നാലും സ്കൂളിൽ ഇണ്ടാവും എന്നാലും ഓല്ക്കു വേണം
ആഹ് അയ്ശരിയാ സ്കൂൾ എന്തൊക്കെ മക്കൾക്ക് ഒന്നും പിടിക്കൂല ഓരോ അങ്ങനെ കൊടുത്തേക്കും എന്നിട്ടന്ന് എന്താ ഇണ്ടാക്കിയെ രാവിലെ
രാവിലെ ഇന്ന് പൊറോട്ടേന്
തന്നാ അതെന്താ ഇന്ന് ഗസ്റ്റ്കൾ ഇണ്ടായീനോ
ഇല്ലില്ല ഡിസ്റ്റണൊന്നുമല്ല നമ്മള് പേക്കാത് കിട്ടലോ ഇപ്പൊ പേക്ക് വാങ്ങാന് പിന്നെ ചൂടണ്ടതല്ലേ ഉള്ളൂ
അങ്ങനെ കിട്ടു ഇപ്പൊ ആ നമ്മളുടെ അങ്ങെ പൊറോട്ടൻ്റെ നമ്മ അത് അങ്ങനെ പുറത്ത് വാങ്ങാൻ പറ്റും അമ്മ ചപ്പാത്തി വാങ്ങുന്ന പോലെ അല്ല ചപ്പാത്തി ചൂടിന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ചപ്പാത്തി ചൂടിന് വാങ്ങാന് തൈക്കെ കിട്ടുന്നുണ്ട്ന്ന്
ഉം ഇത് പൊറോട്ട വഴ കിട്ടും അങ്ങനെ കേക്ക്
അല്ലൊരു പേക്കില എത്രണം
ഒരു പാക്കില് പത്തെണ്ണറ്റ ഉണ്ടാവും
പത്തെണ്ണം എത്ര പൈസ വരാ
അയിനക്കെത്രേ എത്രയും ക്കറീലറ മ്മ കൊടുന്നേനി
അല്ലാതെ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അതെ എല്ലാ കടകളിലും ഉണ്ടാവും
അതെന്താ അറിയില്ല ഉ അല്ലല്ല അല്ല ചപ്പാത്തി ക മാ മാത്രല്ല അങ്ങനെ എന്തായി തോന്നണ്ട് അവിടന്ന മഴയും തോന്നിണ്ട്
അല്ല നമ്മള് ഇങ്ങനെ ചൂടാത്തതൊക്കെ ആവുമ്പോ ഫ്രഷ് വേണ്ട അപ്പൊ അങ്ങനെ ചപ്പാത്തി ഫ്രഷ്‌ പീടിയേല തെ നല്ല പീടിയിലൊക്കെന്നെ ഉണ്ടാവൂള്ളേ
ആഹ ആഹ
ഉം ഇതാണ് നമ്മള് നമ്മള് ഹോട്ടലന്ന് അങ്ങനെ തിന്നണാമ്പോ ഭക്ഷണ ഉണ്ടാതെന്റെ വ്യത്യാസ കാര്യങ്ങ എന്തെങ്കിലും
ഇല്ലില്ല ടേസ്തന്നെയാണ്
അങ്ങനെ പ്രശ്നംന്നുമല്ല്യല്ലേ നിങ്ങള് സ്ഥിരായിട്ട് വാങ്ങലുണ്ട്
ഇല്ലില്ല്യ. സ്ഥിരായിട്ട് വാങ്ങില്ല ഇപ്പൊ വാങ്ങല് ർത്തിയത പ്പൊ കണ്ടപ്പോ ന്നെ അങ്ങനെ രണ്ടു പ്രാവശ്യം കൊറന്നിട്ടുള്ളു രണ്ടു പ്രാവശ്യം അങ്ങനെ കൊറന്നിട്ടുള്ളൂ ഉ ഉ ഇല്ലില്ല കൊഴത്തില്ല
ആ് അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യില്ലല്ല സാധാ ചുട്ട എടുക്കുമ്പോൾ ചിാ മതി അത അങ്ങനെ ലെയറൽ വരും അതോ പ
ആ അല്ല നമ്മള് ചുട്ട നമ്മള് ചുട്ട കണ്ട് പിന്നെ അങ്ങനെ അരച്ച കൊടുക്കണം അപ്പം ഉം അല്ലാത്ത ഇതൊന്ന ഇല്ല നമ്മള് ചഷുട്ട ക നമ്മള് തായ പൊറ അടിച്ചുല്ലേ അതുപോലെ അടിച്ച കൊടുക്കണം അപ്പ അരല്ലര്
ശരി അങ്ങനെയണല്ലേ എനിക്കിഷ്ട ഭയങ്കര ഇഷ്ട പക്ഷാണക്ക്ി പൊറരാട്ടം ഞാൻ എടുക്കടെ കൊച്ചിക്ക് ചോറ്ുണ്ടാക്കാണ്ട വര അതുണ്ടാക്കും മക്കൾക്ക് താല്പര്യമല്ല പക്ഷേ എന്നാലും എന്തങ്കിലൊക്കെ അപ്പോങ്ങെ വാങ്ങമുണ്ടെിൽ പുത്തന്ന്ാങ്ങാം പതിനഞ് രുപ്പക്കാണ് പത്ത്ുപ്പേൻറെ പൊറട്ടക്കെ പോും പോല അപ്പൊ ആഹ അപ്പൊ എല്ലായിടത്തുംും പതിനഞ് ചെറപ്പിയാുമ്പ മുതലാവൂല അപ്പൊ ഇങ്ങ ചോദിച്ചത് ഇങ്ങനെ ആകുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ പത്തന്ന നായാലാക മതിയേ നമ്മക്ക്
ആതാണ്
ആ അപ്പം അത്േ ചോദിച്ചിട്ട എന്താ വില എങ്ങനാ നോക്കുക കൊഴപ്പമില്ലല്ലേ അത ചോദിച്ച വെക്കണം പക്ഷെ അതൊന്ന് ആ ഒ അന്വേഷിക്കു ന്നേ
നമുക്ക് രാവിലെ ഒക്കെ എണീറ്റ്ണ്ട് നമുക്ക് ചെിലപ്പം വേറെ ഇണ്ടാവൂല ആ
അതാണ് രാവിലെ ഒന്ന് എല്ലാം കൂടി ടൈമ പറയോലെ തികയൂല്ല രാവിലെ
ഉം അപ്പൊ പിന്നെങ്ങനെ കൊന്ന വെച്ചാാലേ
അപ്പൊ ബാഗന്ന് ചുട്ട എടുക്കാല ശെരിയാണ് ഇത് രാവിലാണ് രണ്ട് നാല് കൈയും നാലു കാലും ആേണ തന്നെ മതി
ആ
അതാക്കണം ഇതാക്കണം എന്തൊക്കെ ആക്കണം ട്യൂഷൻ പോകുമ്പോത്തന്നെ ചായേം കടി സ്കൂളിലക്കെ കൊണ്ടകാനുള്ളത് ഉണ്ടാക്കണം രാവിലത്തെ കാഴി അത്ണ്ടാക്കണം അങ്ങനെ എല്ലാവരും കയ്യണ ഇന്ന് എന്തപ്പ എന്താ ഇണ്ടാക്കണ മീൻ കിട്ടിയോ ഉം മീനൊക്കെ നല്ല കിട്ടോ അവിടെക്കെ
ആ കിട്ടും കുഴപ്പം ഒന്നും ഇല്ല ആ ഉ ഉ ഉ ഇന്ന എനക്ക് ടേസ്റ്റ് ഇല്ല കറി വെച്ചാല ഒന്നരു കൊണം കിട്ടുന്നില്ല
അതാ പറഞ്ഞണത് കറി വെച്ചിട്ട് നമ്മള് കറിന്റെ മീന്റെ ഇതൊന്നുമില്ല നമ്മളെ തക്കാളിന്റെ തൊക്കെ തന്നെള്ളൂ എന്തോ ഒരു ചോയാ മീനും കൂടെ ഇട്ടു കഴിഞ്ഞാ ഉള്ള കറിയും കൂടെ കൊളാ വണ പോലെ
ആ
എന്താ ഒരു മീനൊക്കെയാണ്പൊന്നും വിലയും കൊടുക്കണം എന്നിട്ട് നല്ല മീനും ഇല്ല എന്നോട് അറിയ അതിനെക്കാട് നല്ല ചി ചമ്മന്തി ഇതും ഉണ്ടായി കഴിഞ്ഞ് ഇന്ന് മീൻ ഒന്നും വാങ്ങല്ല പൈസ കൊടുത്തിട്ടുന്ന്
ആ അയിനൊക്കൂല ചമ്മന്തി ഇണ്ടായാ ചോറ് നല്ല വളർച്ച തിന്ന
ഒരു ഉണക്ക ചമ്മീൻ പൊടി ഇട്ട് ചമ്മന്തി അരക്ക എന്ന് ഇപ്പ വെറുതായി തേങ്ങ ചമ്മന്തിയും പച്ചക്ക കറി ഉപ്പേരിയും പപ്പടം ഉപ്പേരി ഉള്ളൂ ഇനിപ്പോ ഉച്ചയ്ക്കായിട്ട് ഒരു കോയി മൊട്ടപൊരിക്കണം രാത്രി ഇക്കകെ അത് മതി കാരണം എന്ന പൈസ കൊടുത്തിട്ട്ഈ ചീഞ്ഞ മീൻ പൊരിച്ചു തിന്നേ ഇല്ല വാങ്ങിട്ടുണ്ടെങ്കിൽ ഇതന്നെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം പിന്നെ
ആ അപ്പ
ആ പിന്നെതിന്നൂല്ല പിന്നെ ഞാ മക്കക്കാണെ മീ ൻ ഇഷ്ടം റ്റൂല പിന്നെ ഞാൻ തന്നെ പണിഷ്മെന്റ് പോലെ ഇരിന്ന് തിന്ന് തീർക്കണം ആകെ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ അത് ഞാൻ തന്നെ തിന്നണം ഫുള്ള് അപ്പ അത്കൊണ്ട് മീനും വാങ്ങിട്ടില്ലന്ന് എന്നണ്ട് എന്നിട്ട് നിങ്ങക്ക് മീൻ കിട്ടി
മീന് മാന്തളാണ്
മാന്തല്ലേ നമ്മുക്ക് എനിക്കാണെ മാന്ത അലർജിയാണ് അതിനെകൊണ്ട് പിന്നെ അത് വാങ്ങാനും പറ്റൂല മന്തൽ തിന്ന മേൽ മുഴുവനും ചൊറിയും കറി വെച്ചാല് കറിന്റെ കൂട്ടിയാലും മീൻ കൂട്ടിയാലും
ഉം മീൻ പൊതുവേ ഉണ്ടോ അതോ മാന്തല് മാത്രേ ഉള്ളോ
ആ മാന്ത മാത്രേ ഉള്ളൂ അതുപോലെ ബീഫ് മാന്തക്കും ബീഫിനും
ആ ഭീഷണി
ആ ബീഫ് ബോട്ടി ബീഫിന്റെ ഒന്നും പറ്റൂല ബീഫിന്റെ നമ്മള് എന്ത് ഉണ്ടാക്കിയാലും ബീഫ് കട്ട്ലേറ്റ് വരെ ഉണ്ടാക്കിയാല് ഒരു ബീഫാണെങ്കില് തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം മേല് മൊത്തം ചൊറിയും
ഉം ബീഫിന്റെ ഞാനും കേട്ടണ അങ്ങനെ ചൊറിയണത് ഒരുവിധ ആൾക്കാർക്കൊക്കെ
എനിക്ക് കുഴപ്പഒന്നും ഇല്ല എന്റെ എന്റെ മോന പ്രസവിച്ചന്ന് ശേഷം തുടങ്ങിതാ അതുവരെ ഞാൻ കൂട്ടിരുന്നതാ നമ്മള് നല്ലോണം തിന്നിന ബോട്ടി ബീഫുംക്കെ നല്ലോണ്ണം കഴിക്കണം നമ്മള് ഉദയത്തിനൊക്കെ ഉള്ള സമയത്ത് ഞാൻ മീ തിന്ന് തീർക്കും അങ്ങനെ തിന്നന് ഇപ്പൊ ഒരു കഷണം പോയിട്ട് ഒരു കട്ലൈറ്റ് വരെ അറിയാണ്ടെ അതു നമ്മൾ പുറത്തുന്നക്കെ കഴിക്കണ്ട പര് പാടിക്കൊക്കെ പോയിട്ടുണ്ടെ ഇത് ന്താന്ന് ചോദിക്കാൻ പറ്റോ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കി മേൽ മൊത്തം ചൊറിയ അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടിവരും
ആ
അത് പിന്നെ അങ്ങനെ കുറഓരോരോ ഇത് നമുക്ക് കാര്യമായിട്ട് നമുക്ക് ചിക്കന് രണ്ട് ദിവസം അടുപ്പിച്ച് കൂട്ടിയാൽ അതൊരു മടുപ്പ് വരും
ഉ
ആ സമയം നമുക്ക് ബീഫിന്റെ എന്ത് തിന്നാലും ബീഫിന്റെ എന്ത്‌ ഉണ്ടാക്കുള്ള മടുപ്പ് വര ബീഫോണ്ട് ഞമ്മളെണ്ടൊക്കെ ഒക്കെ വെരറ്റ് ഉണ്ടാക്കാം ചിക്കൻ ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ കഴയൂല അതുപോലെ ഒരു ഇറച്ചിയും പൂളയും വെക്കാ നമ്മള് ബീഫല്ലേത്ട്ട ടേസ്റ്റ് ഉണ്ടാവുള്ള അത്ഈ ചിക്കൻ ഉണ്ടാക്കിയ ടെസ്റ്റ്‌ കിട്ടുള്ളൂ
ഓ ബീഫ് പറ്റല്ലല്ലേ
അപ്പ ബീഫല്ല ബീഫിന്റെ ഒരു ഐറ്റംസ് ബീഫിന്റെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ബീഫിന്റെ ഞാൻ വീട് വീട്ടിലുണ്ടാക്കുവ ഒരു മക്കൾക്കൊക്കൊക്ക ആ ഇഷ്ടകുമ്പോക്കണ്ടും നമ്മളെ കാരണല ഒരുര് തിന്നായിരിക്കണ്ടുംക്കെക്കാക്ക ക്ക് ഭയങ്കര ഇഷ്ട ചെവീഫുണ്ട് കുട്ടികളെ പിന്നെയും കൂട്ടൂല അപ്പം മക്കൾക്ക് പൊരിച്ചു കൊടുത്താൽ വരെ മക്കൾക്ക് അപ്പ അതൊരു വെറുപ്പായി മായിരിക്കും പക്ഷെ കാക്ക തിന്ന അപ്പൊ ഒർക്കുണ്ടക്കി കൊടുക്കും ഞാനാ ചമ്മന്ദ്യോ കോഴിമുട്ട് അങ്ങനെ എന്തെങ്കിലും കറി കൂട്ടിയിട്ട് ഞാനതതിന്നു
ങ്ങള് പറഞ്ഞ ക്കെയ് സമന്ദിക്കഉം കോഴിമുട്ട ഒക്കെ ഒ ക്കൂല
അത് നോക്കല്ല പക്ഷെ കൊയ്മുട്ടക്ക് ഇപ്പ ഭയങ്കര വിലയാണ് ആഹ പക്ഷെ കോയമ്പുട്ടൊക്കെ വില കൂടിയ യിഞ്ഞല്ലേ ആ അതിനും വില കൂടി ഇപ്പ എല്ലാർക്കും അതി ആഹ ഇപ്പ അത ചെല പ്പോ എല്ലരും ഇങ്ങനെ ഈ മീനും ഏറെച്ചിം ഒക്കെ എല്ലാരും ഓയ്‌വാക്കിയപ്പോ കോയമുട്ടമ്മം കയറിയിട്ടായിരിക്ക എല്ലാവർും ഇപ്പോ കോയമുട്ടക്കും വില കൂടി
ആഹ
അപ്പ അധിക ആൾക്കാരി ഇങ്ങന വില അധികം ആൾക്കാരും ഇത് ങ്ങനെ കൂടി നല്ല ഒന്നും കിട്ടത്തതിനെ കൊണ്ട് എല്ലാരും ഈ ചമ്മന്തിയും കോയമ്പമുട്ടും പച്ചക്ക ഉപേരക്കക്കതന്നെനെയ്ക്കും അപ്പ എല്ലർക്കും അതിനും വില കൂടി പൈസ വിചാരിച്ചിട്ട് കാരില് എന്താ പച്ചക്കറിക്ക് വില
പച്ചക്കറിയൊക്കെ തിന്നോ മക്കള്
മക്കൾ ഒന്നുംതിന്നോന്നുല്ല മക്കൾക്ക്അതൊന്നും പറ്റൂല അപ്പോൾ ഞും കക പച്ചക്കറിയാണ് ഞാൻ ഇക്കാക്ക ക്ക് പച്ചക്കറി ആണ് അപ്പോൾ മുപ്പർ ക്ക് ഓർക്ക് എന്തെില ഇത്തിരിൂറപ്പക്ക ചിക്കൻ അങ്ങനെ എന്തെങ്കും വാങ്ങിട്ട് അങ്ങോട്ടാകും ക്ക ഉണ്ടാക്കാ പറ്റ ഒരാൾ പിന്നെ ഇവിടെല്ലേ ഒരാള് പുൊറത്ത പോരാ അവപ്പ പിന്നെ ഓള് പഠിക്ക ഓള് വരുന്ന സമയങ്ങളല്ലോ ഒ പിന്നെ ആട നല്ല അടി പൊളി ഫുഡ് ഒക്കാണ്.
ആഹ് ശരി
അപ്പ പിന്നെ മോള്തങ്ങനെ കയ്യും പിന്നെ രണ്ടാൾക്ക്ള്ളത് പിന്നെ ഓല്ക്ക് മീനും മാണ്ട എറച്ചിം മാണ്ട ചെടിയാ
ആഹ്
അഹ് പിന്നെ എന്തെിലൊക്കങ്ങട്ട് ഒപ്പിച്ചങ്ങോട്ട് കൂട്ട്യോളും
ആഹ്
ഇപ്പെല്ലാരും സ്കൂള് പോയേരുക്കുലെ മക്കളൊ
ആഹ് പോയി ഇഞ്ഞൊരാള് പോയിലാ ഓരാള് ചെറ്താണ്
തന്നെ രണ്ടയ്സായിറ്റോള്ളുല്ലേ ആഹ് അപ്പ പിന്നെ ഓ ഉം ഓന്റെപ്പം പായണ്ടാവോ
ഉം ഉം മോളാണ്
മോനാണ് മോളാണ്ല്ലേ എന്തേനു പേരെന്തേനു
സിവ
മോള് കുര്ത്തക്കേടെ
ഓഹ് കുരുത്തക്കേടേ ഉള്ളൂ
ഉം മോനാണ് മോളാണ്ന്ന് പറ്ഞ്ഞിട്ടൊന്നും കാര്യല്ല കണക്കാണ് ഹാരേ പറ്ഞ്ഞ് പെൺകു ട്ടിളാവുമ്പം അടങ്ങിയിരിക്കും ഇരിക്കും വെറുതേണ് അതൊക്കെ ആഹ് ഒക്കെ പറച്ചിലൊക്കെ കഴിഞ്ഞ് പ്പ ഹൈടെക് മക്കളാ ആഹ് പറിയാൻ പറ്റൂല ആണാണ് പെ ണ്ണാണോന്ന് ചോയിക്കും വാണ്ട രണ്ടാളും ഒരേ പോല്ത്തന്നെ അഹിലൊന്നും ഇതില്ല ഇന്നാലും മക്കള് നല്ല മക്കളാവട്ടെ അതാണ്
ഉം ഫോണ്ങ്ങട്ട് കൊട്ക്കാഞ്ഞാ പിന്നെ പിത്തനെ
അത് കിട്ടികഴിഞ്ഞാ മതി പിന്നെ മക്കള് എവ്ടാന്ന് എന്താന്ന് പോലും നമ്മള് നോ ക്കണ്ട അന്വേഷിക്കണ്ട അതുപോല്ത്ത നല്ല മക്കളില്ല അത്രക്ക് നല്ല ഡീസന്റ് മ ക്കളാ ഫോണ് കൈയ്മല് കിട്ടികഴിഞ്
മറ്റേവരെ സ്കൂള് പറഞ്ഞേക്കാനാവുമ്പോ ഞാൻ കുറച്ചനേരം ഫോൺ കൊടുക്കും പോയി കഴിഞ്ഞാ പിന്നെ ഞൻ കൊടുക്കൂല ഞൻ വേകം മാങ്ങും പോവോള് ഇട്ട് ഇങ്ങനെ ചീറ്റ്ലാക്കണ്ട വെച്ചിട്ട്
അതാണ് എന്താന്നറിയപ്പോ ഓളാ ഒളാ തിരക്കക്ക് കുറുരൊക്കെ അങ്ങനൊക്കെതക്കുന്ന അല്ലാണ്ട് മ റ്റ് ആക്ക് കൊടുക്കാൻ കഴിയില്ലേ ഫോണ് എന്താന്ന പറയാ ഓരോരോ ഇത് കേൾ ക്ക് ഫോണ് കൊടുത്ത അങ്ങനെ എവിടെ നമ്മള് കേൾക്ക നമ്മള് അറി ചെയ്യണ് എന്നിട്ട് കൊടുക്കുകയും ചെയ്യും
ക്കും ഞമ്മള് അറിവ് ഏറിട്ടാണ് ഇപ്പം എല്ലാ വിവരവും നമ്മക്ക് നമ്മളെ കൈയ്യി യ്യ്ന്റെ ഉള്ളനടി കിട്ടും പക്ഷെ നമ്മുക്ക് നമ്മളപ്പോ കിക്കൂലാന്ന് ഉം
കേൾക്കണ്ട് അറിവുണ്ടൊക്കെ തല തിരിച്ച ചെയ്യുണെള്ളൂ
കേൾക്കുമ്പോ ഒരു പേടിയാണ് അപ്പൊ കൊടുക്കൂല പിന്നെ അയ് മറക്കും
ആഹ് ആ പിന്നെ അപ്പ പിന്നെ പ്രശ്ന ഇന്നായിക്കോട്ട് ഞാൻ വിളിക്കട്ടോ